ആഹ് കേക്കാവോ?
ആഹ് കേക്കാ കേക്കാം
ആഹ് ഫ്രീയായിരുന്നോ? എന്ന എടുക്കുവായിരുന്നു?
ആഹ്‌ ഞാ ഇവടെ വെറുതേയിരിക്കുവായിരുന്ന്
ആഹ്‌ എന്ന അവിടെ സുഖം കാലാവസ്ഥ എങ്ങനെയ്ണ്ട് അവിടുത്തെ?
ഓഹ് മഴെഴ മഴയന്നെ ‌ ഇപ്പൊ കൊറച്ച് തോർന്നെന്നേ ഒള്ളൂ
ആഹ് ഞങ്ങക്ക്പ്പോ വൈകിട്ടായി കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് തോർന്നിട്ട്ണ്ട്
ആഹ് ഇവിടെയങ്ങനന്നെ എന്താ ഫുഡൊക്കായോ?
ഫുഡ് അടി അരി അടപ്പത്തിട്ടേക്കുവാ എന്ന പിന്നെ കറിയും ഇരിപ്പുണ്ട് ഉച്ചക്കത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്
ഉം ഉം ആണോ? അതെന്ത് ഉച്ചക്ക് രണ്ടും ഒരുമിച്ചങ്ങ് വെച്ചൂടായിരുന്നോ രാവിലെ വെക്കുമ്പം?
അത് എന്ന വെച്ചയ്ഞ്ഞാ ഇവിടെ ഏഹ്‌ രണ്ട് ഏഹ് രണ്ടു നേരം വേണം എന്റെ അങ്ങനെ രാവിൽത്തെ ചോറ് തെളപ്പി ച്ചെട്ക്ക്ണത് വല്ല്യ താല്പര്യല്ല കാർന്നോന്മാരൊക്കെ ഇണ്ടേ അപ്പയിങ്ങനെ പറയും അപ്പൊ അതോണ്ട് പിന്നെ നമ്മള് രണ്ട് നേരങ്ങ് വെച്ചേക്കും
ഉം
പാടാണ് പാടെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ഒറ്റ നേരം വെച്ച് അടുക്കളയില് പണി മൊത്തം തീർക്കുന്നത് പോലയല്ല ആഹ് ഈ ഇതെന്നാ കൊഴപ്പംന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുക്ക് എപ്പഴും അടുക്കളേല് പണിയണ്ടെ വരും നമ്മള് ഫുൾ ടൈം നമുക്ക് കൊറേ പണി കൂടുതല അങ്ങനെ വരുമ്പം പക്ഷെ അതിപ്പോ ഇവര്ക്ക് മനസ്സിലാവില്ലല്ലോ ഇതിപ്പോ എന്റെ വീട്ടി തന്നെയാ അതോണ്ട് പിന്നെ കൊഴപ്പമില്ല ആഹ് ഉണ്ട് ഒരാളുണ്ട്
ഇതിപ്പം നമ്മ ആഹ് പിന്നെ കാപ്പി അവിടെ ചോറ് തന്നെ നിർ വേണം നിർബന്ധോണ്ടോ?
ആഹ് ചോറ് വേണം വേറൊന്നും അങ്ങനെ കഴിക്കില്ല ഇപ്പ നമ്മള് വൈകിട്ട് ട്ട് വല്ല ചക്കയൊക്കെ പുഴുങ്ങും അതാണെങ്കിലും കൊറച്ചേ കഴിച്ചോള്ളൂ എന്നിട്ട് ബാക്കി ചോറ് തന്നെ കഴിക്കും
ഈ ദോശ, അപ്പം, പുട്ട് അങ്ങ ങ്ങനൊന്നും കഴി
അങ്ങനെ കഴിക്കില്ല ഉം ഉം അതൊക്കെ രാവിലെ മാത്രേ കഴിക്കൊള്ളൂ
ചേച്ചി മാത്രേ ഒള്ളോ അടുക്കളേല്?
ഇല്ല എന്റെ ഉമ്മച്ചിയൊക്കെയുണ്ട് അപ്പ പിന്നെ നമക്ക് അങ്ങനെ പ്രശ്നല്ല എന്നാലും ഓവറ് പണിയായിട്ടില്ല പിന്നെ നമുക്ക് പിന്നെ ഇതൊരു ശീലാലോ അവരാറ് കൊരി ച്ചിരിയെ കഴിക്കൊള്ളൂ അപ്പി കഴിക്കുമ്പം ആഹ് അന്നേരം പിന്നെ നമ്മക്ക് കൊടുക്കുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഞാൻ ചെലോസൊക്കെ മിച്ചോണ്ടെങ്കി നമ്മള് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കൂട്ടാ ഉം ചോറെന്നെ വേണംന്നൊള്ളു വേറെ കൊഴ ഉം അവിടെ എന്താ രാവിലെ തന്നെ വെച്ച് പരിപാടിയെല്ലാം തീർന്നുല്ലേ
ഇവടെ രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ചോറ്, രാത്രി എന്തെങ്കിലും ക പ്പി പിന്നെ ചോറ് ബാക്കിയുണ്ടെങ്കി ചോറ് കഴിക്കും ഇല്ലാന്നുണ്ടെങ്കി കാപ്പിയെന്നെ ഇല്ല ഞാൻ പഠിക്കുന്നേച്ചി
ആഹ് പഠിക്കാ
ഉം ഞാൻ നേഴ് നേഴ്സിങ്ങിന് പഠിക്ക്ന്ന്
ആഹ് ഹാ കൊള്ളാം എത്ര ഏതിയറ? സെക്കന്റ് ഇയർ എങ്ങനെണ്ട് ക്ലാസൊക്കെ കൊറേ പഠിക്കാനുണ്ടല്ലേ?
പിന്നേ പഠിക്കാനും എഴുതാനൊക്കെ ഒരു പാടുണ്ട് പിന്നെ കൊഴപ്പില്ല അങ്ങനെ അങ് പോകുന്ന്
വീടിന്റെ അട്
ഇല്ല ഇല്ല സി റ്റീല് പോണം ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട്
അത്രേ ഒള്ളൂ അപ്പ നിങ്ങക്ക് ഡെയിലി വീട്ടി പോയി വരാവോ അതോ ഹോസ്റ്റലി നിക്കണോ?
റ്റിയ ഹോസ്റ്റല് നിർബന്ധയിരുന്നു പക്ഷേ എനിക്ക് ഹോസ്റ്റലി വെച്ച് കൊറേ ഹെൽത്ത് ഇഷ്യൂസും പിന്നെന്തോന്ന് അവിടെ ഫുഡ്ഡോന്നും പറ്റാതായപ്പോഴത്തേക്കും പിന്നെ സെ സെക്കന്റ് ഇയറാ അപ്പോ ഹോസ്റ്റല് മാറി അങ്ങനെ ഇപ്പം ബ ദിവസം വന്നും പോയൊക്കെ ഇരിക്കും
ആഹ് അപ്പൊ നിങ്ങക്ക് നൈറ്റ് മറ്റേ ഷിഫ്
ആഹ് ആഹ് നൈ ആഹ് നൈറ്റ് ഉള്ളപ്പോഴായാലും നമ്മളന്ന് പറച്ചാല് ഇപ്പൊ ഉച്ചക്ക് നമുക്ക് ക്ലാസ്സുണ്ട് അപ്പം ആഹ് ഉച്ചക്ക് ക്ലാസ്സിന് കേറിട്ട് അവിടെ തന്നെ നിന്ന് കടെന്ന് വല്ല ഫുഡ് വേടിച്ച് വൈകുന്നേരം ഡ്യൂട്ടിക്ക് കേറീട്ട് പിറ്റന്ന് രാവിലെ ഇങ് വീട്ടീ വരാം
വീട്ടി വരും ഉം ആഹ് അതാ നല്ലത് അങ്ങനെയാണെങ്കി ഇപ്പം നമുക്കൊരു സമാധാനൊ
ആഹ് സത്യം മറ്റേത് ഹോസ്റ്റലില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ ന്ന് വെച്ചാ ഫോണില്ല കാര്യം വീട്ടി വിളിക്കാൻ പറ്റൂല്ല വീ ട്ടീന്ന് വീട്ടാർക്ക് കാണാൻ വരാൻ പറ്റൂല്ല പൊറത്തിറങ്ങാൻ പറ്റൂല അതൊരു നാല് ചൊമരിനകത്ത് പൂട്ടിയിട്ടിരിക്ണ പോലത്തൊരു ഹോസ്റ്റലായിരുന്നു എന്ന് വെച്ചാ രണ്ടാമത് നെല ഹോസ്റ്റൽ റൂമും താഴത്തെ നെല ക്ലാസും അങ്ങനെണ് ഞങ്ങടെ ഹോസ്റ്റല് അപ്പം താഴെന്നിറ നി മേളീ വെരാം മോളിന്നിറങ്ങി താഴെ പോവും അങ്ങനെ പറ്റെള്ളൂ അല്ലാതെ അവിടുന്ന് പുറത്തൊന്നും എറങ്ങാനൊന്നും പറ്റ് റ്റൂല ഭയങ്കര സീനായിരുന്നു അവടെ അപ്പൊ എനിക്ക് മൊത്തത്തില് അവിടെ നിന്ന് പറ്റാതായപ്പം പിന്നെങ്ങ് സെക്കന്റിയറില് ഹോസ് വീട്ടിലാക്കി
ഹോസ്പിറ്റല് അടുത്താണോ.
ഹോസ്പിറ്റല് ഇതെല്ലാ ഒറ്റ കെട്ടിടത്തിന്റാത്.
ഒറ്റ കെട്ടിടത്തിന്റെ അകത്താ ഉം. നമുക്ക് എന്തേരം പാടല്ലെ. അപ്പൊ പ്ലസ്ടുന് എന്തേരം മാർക്കുണ്ടായിരുന്നു.
പ്ലസ്ടു നിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു നിക് ക്ക് ആ യിരത്തി ഒരുന്നൂറ്റി എഴുപത് ഉണ്ടായിരുന്നു, ഹും.
നല്ല കോളേജാണോ?
ആഹ് അവിടെ നല്ല കോളേജാ. ഞാൻ ആദ്യം ഡിഗ്രിക്കാ പോയത്. എനിക്ക് നല്ല മാർക്കുള്ളോണ്ട് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ, സബ്ജക്റ്റിൽ തന്നെ എനിക്ക് മാർ റ്റില് സീറ്റ് കിട്ടി. അവിടെ ഇവിടെ നല്ലൊരു കോളേജുണ്ട്. അപ്പം അവിടെത്തന്നെ മെറിറ്റില് സീറ്റ് കിട്ടി. ഞാൻ കോ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി കേറി. അപ്പം ഫസ് റ്റിയർ കഴിഞ്ഞപ്പെഴ്തേക്ക് എന്നെ ഇവിടെന്ന് വിളിച്ച്. അപ്പൊ ഞാന് നോക്കിയപ്പം ഡിഗ്രി ഒക്കെ പഠിച്ച് സമയം കളയ്ണക്കാളും നല്ലത് ഇത്.
ഓഹ് അതെ അതെ ഇത് നെഴ്സ്. ഇങ്ങനെ നല്ലൊരു തീരുമാനാ. നമുക്കിഷ്ടണ്ടെങ്കീ. പഠിക്കാൻ ഏം ന്ന്ച്ചാ നമ്മ്ക്ക് താൽ പര്യം വേണല്ലോ. പഠിക്കാനെല്ല ജോലി ചെയ്യാനോരു ഈ നഴ്സിംഗ്. ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ, ഒന്നും നോക്കെണ്ടാ. നെഴ്സിങ്ങിന് പോവാ. ഇപ്പൊ, എന്റെ കസിനൊക്കെ വെയിറ്റെയ്തിരിക്കുവാ. ഹാ മറ്റേ. ഇതു അപേക്ഷ കൊടുത്തിട്ടില്ലാന്നെനിക്ക് തോന്നണ് അയ്നുള്ള സമയായില്ലാന്ന് തോന്നുന്നു. പക്ഷെ അവക്ക് മാർക്ക് കുറച്ച് കുറവാ. അവൾക്ക് ഇതവണത്തെ പ്ലസ് വൺ പ്ലസ് ഭയങ്കര പാടായിരുന്നുന്നാ പറഞ്ഞെ അപ്പ മൊത്തത്തില് പിള്ളേ അത്രക്ക് മാർക്ക് കുറവുണ്ട്. ഉം അപ്പെ ആൾക്കൊരു എൺപത്, എൺപത്തൊന്ന് ശതമാനം. മാർക്കെള്ളൂ. ആഹ് ശെരിക്കും പഠിക്കെക്ക ചെയ്യുന്നെ പക്ഷെ എന്നാന്നറിയില്ല ആഹ് പൊതുവേ പിള്ളേർക്ക് മാർക്ക് കുറവുണ്ട്. ഇത്തവണ അപ്പം അഡ്മിഷൻ കിട്ടേ, ഇല്ലൃയോ, ഒന്നും അറിയില്ല പിന്നെ. ഏഹ് ആൾക്ക് പൊതുവേ മാർക്ക് കുറവുള്ളേണ്ട്. ചെൽപ്പം കിട്ടുന്നുള്ള രീതിയിലൊക്കെ ഇരി അങ്ങനെ അവരാണങ്കി ദൂരെയെന്നും എടുക്കുന്നില്ല. അവര് പെറ തുള്ളതെന്നും അന്വേഷിച്ചിട്ടുല്ലാ പുറത്തേക്കൊന്നും വിട്
ഇട്ട് പുറത്തോട്ട് പോയാല്. വാല്യൂ ഒക്കെ ഭയങ്കര കുറവായിരിക്കും.
ആഹ് അപ്പെ ഒന്നും അറിയില്ല ഇനി. അപ്പം നിക്കെന്നാ ക്ലാസ് തുടങ്ങ്ണ്ച് ശരിക്കും ഇതിന്റെ ഫസ്റ്റ് ഇയർ, ക്ലാസ് തുടങ്ങുന്നെന്നാ. അറിയേ?
ഇതിപ്പം പുതിയ അഡ്മിഷെൻ എപ്പോഴാണാവോ. അതിനെപ്പറ്റി അറിഞ്ഞൂടാ.
അറീല ലെ ആഹ് ഇനിയിപ്പം മൂന്നു ബി. എസ്. ബി സി ആണോ. അതോ ജനറലേ, ബി. എസ്. സി. അല്ലെ.
അല്ല ജെനറല്.
ആഹ്, അപ്പ ഏതായിരുന്നു. സബ്ജക്ട് ഏതായിരുന്നു.
ഞായും, അത്. ഏഹ് ജാണലിസായിരുന്നു.
ഓഹ് എന്നാലും കൊഴപ്പല്ല. പോസ്റ്റ് ബി. സി. എടുക്കാം.
ആഹ് പോസ്റ്റ് ബി. സി. എടുക്കാം.
ഏഹ് പാടാണോ പഠിക്കാൻ. ബയോളജി പഠിക്കാതെ, ഇത് പഠിച്ചിട്ട്. പാടാണോ?
അങ്ങനെയല്ല ചേച്ചി പൊതുവേ നമ്മളെ ബി. എസ്. സി ജിഎൻട്രവലും വല്യ വ്യത്യാസല്ലാ അത്. എല്ലാരേം കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിലും. പിന്നെ ന്നെച്ചാല്. ജി. എൻ. എമ്മിന്. പ്രാക്ടിക്കല് കുറെണ്ട്. ആതിയ ബി എസ് സിക്ക് പ്രാക്ടിക്കല് കുറവാണ് പക്ഷെ അവർക്ക് തിയറി കൂടുതലാണ് നമുക്ക് തിയറി കുറവാണ് എന്നാലും അവര് ആറു മാസം ആറു മാസം വെച്ച് പഠിക്കണത് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിക്കും
ആഹ്
മനസ്സിലായ അവര് പഠിക്കണ സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ അവര് അത്രയും ഡീപ്പായിട്ട് നമുക്ക് ചോദ്യം ചോദിക്കൂല അവർക്കന്ന് പറയുമ്പോ വൈവ നടത്തുമ്പോ തന്നെ പത്ത് എമ്പത് ക്വൊസ്റ്റ്യൻ വൈവ ചോയിക്കും നമുക്ക് അങ്ങനില്ല നമുക്ക് കൂടി പ്പോയ ഒരു പതിനഞ്ച് ക്വൊസ്റ്റ്യൻ അത് പക്ഷേ അവർക്ക് ഇഷ്ടുള്ളടത്തുന്ന് ചോയിക്കും അത് വേറെ കാര്യം അതൊണ്ട് ടെക്സ്റ്റ് മൊത്തം അരച്ചുകാലക്കി പഠിക്കണം
പഠിക്കണം മ് മ് ആ നഴ്സിംഗ് ഇപ്പ ജി എൻ എം ആണെലും ബി എസ് സി ആണെങ്കിലും നന്നായിട്ട് പഠിക്കണംന്ന് പറയാന കേക്കാം ആ പിന്നെ ബയോളജി പ ഇല്ലാത്ത കൊണ്ട് ഞാൻ ചോയിച്ച ഇതാ പാടുണ്ടോ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ
പയ്ങ്കര ബുദ്ധിമുട്ടൊന്നില്ല പിന്നിപ്പറഞ്ഞാല് എന്തായാലും പൊതുവെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഒരു ബെയസ് ഇല്ലാതൊണ്ട അത്കൊഴ് പ്പല്ല അതങ്ങ്
ആഹ ആഹ അന്നാലും കൊഴപ്പില്ല ഇതിപ്പം ചെയ്തൊണ്ടിരിക്കുന്ന വർക്കൊക്കെ കംപ്ലീറ്റായതാണോ ഇപ്പഴത്തെ
ആഹ്
ഉം എന്ന ഇനിയിപ്പ ഫുഡ് ആ വീട്ടിൽ തന്നെ ആലോ ല്ലേ
ആഹ്
ആഹ് അതോണ്ട്ന്നെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം ഏ വീട്ടിലാരൊക്കെണ്ട്
തിന്നാൻ തോന്നിയ അതൊക്കെ ഒണ്ടാക്കി കഴിക്കാം മറ്റത് അങ്ങനെയല്ലല്ലോ അവിടെ എന്ത്‌ തര്വോ അതേ കഴിക്കാൻ പറ്റുള്ളൂ
ജ്ജാണെങ്കി നല്ലതും ആയിരിക്കില്ലല്ലോ ചെലയിടത്തൊന്നും
അതാ ഒരു കുഴപ്പം എന്നാ ഇപ്പൊ പറയണെ പക്ഷെ എന്തായാലും വീട്ടി വന്ന് പോകാൻ തന്നെ പറ്റിയത് നല്ല കാര്യം
ആഹ്
അപ്പൊ പോസ്റ്റ് ബി എസ് സി രണ്ടുകൊല്ലല്ലേ? ഇതും ന മൂന്ന് കൊല്ലാണോ ഇതും മൂന്ന് ആഹ് മറ്റേത് വരുമ്പോ നാല് കൊല്ലം അപ്പൊ ഇതിന് പൈസ ഇത് ഗവൺമെന്റിലാണോ കി
ഞാ എനിക്ക് മാനേജ്മെൻറ് സീറ്റി കിട്ടിയത്
അപ്പൊ അന്നേരം നമ്മൾ ഇതിന് ഫീസോക്കെ എത്ര വരും
എനിക്ക് മൂന്നര
മംന്നരയ ആഹ് അത്രേ ആവുള്ളൂല്ലേ ഇപ് ആഹ് അപ്പൊ ശരിക്കും പറഞ്ഞഴിഞ്ഞ
ബി എസ് സി ക്കായാലും കുറവന്നെ ഫീസ് ആറര അടുപ്പിച്ചെന്തോള്ളു
ആഹ് എനിക്ക് അത് മാനേജ്മെന്റില് എടുത്താലും ഇപ്പഴും അങ്ങനെ കിട്ടുവോ സീറ്റ് കിട്ടുവോ
ട്ടും കിട്ടും പിന്നെ ഇപ്പ എന്തോ മറ്റേ നീറ്റ് റ്റ് വഴിയാക്കി അല്ലേ എൽ ബി എസ് മാനേജ്മെൻറ് സീറ്റൊക്കെ
നീറ്റ് എങ്ങാണ്ട് നീറ്റിന്റെ ഇത് വേണം പക്ഷെ ആള് ഇപ്പ ആ ഗവൺ അതെനിക്കറിയില്ല നീ റ്റ് അറ്റൻഡ് ചെയ്യണംന്ന് പറയണ്ട് പക്ഷെ ഇവളിപ്പ നീറ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു പക്ഷെ ആ നീറ്റ് ആണല്ലോ ക്യാൻസൽ ചെയ്തെ എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ത്തത് പോയി എഴുതിയില്ലാന്ന് തോന്നണു ആദ്യത്തെ നീറ്റ് അത്യാവശ്യം എളുപ്പമായിരുന്നു
ആഹ് അതുകൊണ്ട് മറ്റേ ഇടക്ക് ടെലഗ്രാം ഒക്കെ അങ്ങ് ബാൻ ചെയ്തിട്ട് അല്ലെ രണ്ടാത് നട ത്തിയത്
ആഹ് ഒരു മൂന്നാലു ദിവസം അന്നാണെ കൊറെ സിനിമയെ ആഹ് അത് ടെലഗ്രാം വഴി വഴിയാണ്
പിള്ളരെ അവരെ കഷ്ടപ്പെടുത്തി കളഞ്ഞു
എത്ര കുട്ടികളാ അതിനകത്ത് ആത്മഹത്യ ചെയ്തു ചുമ്മാ ഇത് സിസ്റ്റത്തിന്റെ പിഴവ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അനുഭവിക്കണത് പാവപ്പെട്ട പിള്ളേരും
ഓഹ്
നിങ്ങള് പിന്നെ എന്നായി നിങ്ങക്ക് ഇഞ്ചെക്ഷൻ എടുക്കാനൊക്കെ പഠിച്ചോ ച്ചോ ഞാൻ നമ്മളിങ്ങനെ ആശുപത്രിയില് എന്തേലും ആശുപത്രികളൊക്കെ പോകുമ്പോ ഇങ്ങനെ പഠിക്കണ പിള്ളേര് വരൂല്ലോ ഉം അപ്പോ ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ ക്യാനിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പിള്ളേരൊക്കെ ക്യാനില് ഊരാനൊക്കെ വരും ഉം ഉം
നമ്മള് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴക്കെ ഊരുവായിരുന്നു ക്യാനിലൊക്കെ പിന്നെ ഇപ്പ തന്നെ സെക്കൻഡ് ഇയർ തീരാറായപ്പോ തന്നെ ക്യാനില് ഇട്ട് പഠിച്ചു തുടങ്ങിയത്
ആഹ് കൊള്ളാം പിന്നെന്നാ ഇനിയിപ്പൊ എന്ന പരിപാടി ഇനിപ്പോ കൊറേ നേരത്തേക്ക് വെറുതിരിപ്പാണോ പണി
ആഹ് വെറുതെ ഇരിക്കും ആഹ് എനിക്കിപ്പ വയ്യാത്തോണ്ട് ഞാൻ പോണില്ലേ അപ്പം കൊറച്ചൊന്ന് ശരിയായിട്ട് വേണം പോവാൻ അപ്പം എന്റെ മൂക്കിന്റെ പാലം വളവ് അപ്പം മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ബ്ലഡ്ക്കെ വരും അങ്ങനെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസയി
എന്നാ ചെയ്യാൻ പറ്റുന്നെ സർജറി വെല്ലോം
സർജറി ആഹ് സർജറി നോക്ക്ന്ന്
ആഹ് ആഹ് നല്ലൊരു ഇയൻടിനെ കണ്ട് കഴിഞ്ഞാ ആഹ് അപ്പ ആഹ് ശരി ചേച്ചി ഞാൻഎന്നാ ഇപ്പം വിളിക്കാട്ടോ ആഹ് ശരി എന്നാ